മില്ലേ
ആ കേക്കിണ്ട് എന്തക്കെണ്ട് വർത്താനം
അൽ അംദുല്ല സുഖാണ് ങ്ങള് ചായ
ഉം ആ ചായ കുടി യേപ്പോ വാങ്കോട്ക്കാനായില്ലെ മരിബാങ്ക്
ആ പെങ്ങക്ക് എത്ര കുട്ട്യളാണ്‌ ക് കുട്ട്യൾണ്ടോ
ആ ഒരാൾണ്ട്
ആ എത്ര സ്കൂൾ പോവ്ണ്ടോ
ജി ല്ല പഠിക്ക പ്പ ഈ വർഷം ചേർത്തിയതാ ആ ചേർത്തിട്ടൊള്ളു ഉം
ആ ഒരു മോള്ണ്ട് രണ്ട് വയസ് സയയൊള്ളു ഇല്ല വിടെല്ല എടുത്തില്ല
ഉം.. ഉം.. പിന്നെചായയെടു ക്കാൻ ചായക്ക് നീ, കുടിച്ചോയെന്തെങ്കിലും സ്പെഷ്യലൊക്കെയുണ്ടോ കൈനിയോ
ഇന്നുകടിയൊന്നുമുണ്ടായില്ല, ഇന്നിങ്ങനെ നുറുക്കുണ്ടായിരുന്നു. സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിട്ടില്ല, ചായയും കടിക്ക് ആ.. ഉള്ളിവട പഴംപൊരി അങ്ങനെയൊക്കെ
ആ വീട്ടിലുണ്ടാക്കല ഒക്കുകില്ല
ആ.. ഇന്നലെ, ഇന്നലെ അങ്ങനെ പുറത്തൂന്ന് വാങ്ങി. പിന്നെ, നമ്മടെ ബീഫ് ബോണ്ടല്ലേ ആ.. അതും സമൂസയും ഞാൻ വെറുതെയിങ്ങനെ മഴയത്ത്, അതിപ്പമങ്ങനെ സ്പെഷ്യലായിട്ട് വാങ്ങിയത
ആ.. മഴ പെയ്യുമ്പോളൊക്കെയിങ്ങനെയെന്തെങ്കിലും കഴിക്ക കഴിക്കാനൊക്കെ പൂതിയായല്ലേ. ആ.. അവിടെ, ആ.. അവിടെയിപ്പം മഴയുണ്ടോ?
ആ.. അപ്പോഅവിടെ മഴയെങ്ങനെ ചാറും കൊണ്ടിരിക്കണ്ട്
ആഹ്, റെഡിയായേനെന്നേ പിന്നെ അ.. ആ.. എന്തെങ്കിലും വർക്കെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ
ആ.. ചെറിയമറ്റേ ഗ്രാഫ്റ്റ് വർക്കിങ്ങനെ ചെ ചെയ്യുണ്ട്
ഏ.. ഇങ്ങനെചെയ്തു കൊടുക്കുവോ, പുറത്തേയ്ക്കൊക്കെ, ഇല്ല. ഞാൻ വർക്കായിട്ടൊന്നും ചെയ്യില്ല. ഞാൻ ടി. ടി. സി കഴിഞ്ഞ് നിൽക്കയാണ്
ആ..
ഈവർഷമിപ്പ നേരം കഴിഞ്ഞിട്ടുള്ളു. കഴിഞ്ഞ മാസംഎക്സാമായി
ആ.. ഞങ്ങള്പഠിക്കുണ്ടോ
ആം.. പഠിച്ചു ഇനിയിപ്പകഴിഞ്ഞ എക്സാമ് ഉം
ആ..
എനിക്കുക്രാഫ്റ്റ് വർക്ക് കൊറേ ഏ
മോളെന്താ, ചെയ്യല്
ഓളിവിടെ നേഴ്സറി പോകും എൽ. കെ. ജി യിൽപോകുന്നു നാല് വയസ്സായിന്
ആ ആ ഓള അങ്ങനെ അങ്ങന പഠിക്കാനോ
ഏ ആ ഓ ഓള് പഠിക്കാം ഓ ക്ലാസ് ഏ
വരുമ്പോത്ത്ന്ങ്ങള് വരുവാ
ആ മോള വരുമ്പോത്തിന് ആ ആ പൊത്തിന് എത്തും മോ കൊറച്ച് മണിക്കൂർ ഉണ്ടാവും മൂന്ന് മണ രുള്ളൂ ക്ലാസ് ഓളെ മൂന്നരക്കാണ് ക്ലാസ് വിട മുപ്പത്തിനെത്തും പിന്നെ ആഴ്ചയില് മൂന്ന് ഈസൊള്ളൂ എന്റെ ക്ലാസ്സ്
ആ ആ
ഉം ആ ഉം ഇനിപ്പ കൈ കയ്യനായി എക്സാം എടുത്തൊണ്ട് ക്ക്ണ്ട്
ഓ
ക്രാഫ്റ്റ് വർക്ക് പുറത്തക്കൊക്കെ ചെയ്ത് കൊടുക്കേണ്ടോ
ആ പുറത്തക്കൊക്കെ ചെയ്യണ്ട നമ്മളെ കൊറിയറ് ആയിക്കണാ കൊറിയറ ആയിക്കും ആത
ഇങ്ങനെ ഇ ഇത്ണ്ടോ റൂമ ഇതൊക്കെ ഉണ്ടോ ചെയ്തെടുക്കാൻ ഓഫീസ് ആയിട്ട് ഷോപ്പ് ഉണ്ടെങ്കി വീട്ടൽ വീട്ടൽ ചെയ്യലാ പിന്നെ എ എങ്ങനെ പിന്നെ എന്തെങ്കിലും ഉണ്ടോ കൂടെ ചെയ്യാന്
ഇല്ല ഞാൻ ഒറ്റക്കന്നെ ഞാൻ ഒറ്റക്കന്നെ ചെയ്യ്ണത് ആഹ് ആഹാ പിന്നെ ഹ നമ്പർ ആ പഠിച്ചിര്ന്ന് പിന്നെ ഹേ കോ ആഹ് കുഴപ്പില്ല എന്താ പറഞ്ഞാ ഞാനിപ്പ തുടങ്ങിട്ട് എന്താണ് മറ്റേ ജനുവരി തൊ മാഷാഅല്ലാഹ്‌ ഓർഡർക്കല് ഒക്കെ അങ്ങന
അഹ് രസാണ് ഓക്കെ എങ്ങനെ ഈ ഇൻ ഇൻസ്റ്റയിലൊക്കെ പരസ്യം കൊടു
ആ ഇൻ ഇൻസ്റ്റയിലൊക്കെ ഞങ്ങളെ ഇങ്ങക്കൊരു മോള ഉള്ളൂലേ ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്
ആഹ് കല്യാണം കൈഞ്ഞിട്ട വർഷായി ഈ മ് ആഹ് മോൾക് അഞ്ച് അഞ്ച വർഷായി ആഹ് ആഹ് പിന്നെങ്ങള് പുസ്തകൊക്കെ വായി
ആ ചെറ്തങ്ങനെ ആഹ് ഇന്ന്പ്പോ ഒരാറ് ബുക്ക് ഇപ്പൊ പിന്നെ ബുക്കൊന്നും ഇട്ക്കാൻ നേരല്ല.
ആഹ് ഇപ്പൊ ഫോണിലൊക്കെ വായിക്കാൻ കയ്യൊലോ ലേ ഫോണില് ക്കെ വായിക്കോ സ്റ്റോറിയെക്കെ?
ആഹ് പ്രതിലിപീബിലൊക്ക വായി ക്കേന്നു. പശ്ശേ, ഹസ്ബൻഡിന് വല്ലാണ്ട് ഇഷ് ബു കോഡ്രെയ്ത് വായിച്ചോള് ഫോൺ കൂടെ വായിക്കണ്ടാറിം
ആഹ് ഫോണ് ആഹ് ശെരിയാ ആഹ് ഫോണില് അധികം നോക്കുന്നോരെ കണ്ണ്താവും
പിന്നെങ്ങനെ അടെ മഴൊക്കെ ഇണ്ടോ മഴൊക്കെ ഇണ്ടാവും ഉം ഉം രണ്ട് കണ്ണ് ഇപ്പദാ നല്ല വെയ്ലെനിലെ ഇപ്പം രണ്ടിസം മയെ
ആഹ് ഇന്ന് പ്പൊ രണ്ട് ഇത് ഇന്നലെ ഇന്നു ആയ്ട്ടൊക്കെ മഴണ്ട്
അഹ് ആഹ് അതങ്ങനെ നല്ല ചൂടൊക്കെ ഇണ്ടായ്നോ ആഹ് മഴണ്ട് മഴ ഇന്നും ഇന്നലെ ആയിട്ട് പെയ്യ്ണ്ട് മീൻ അയ്ന്റെ പിറ്റേന്നും തലേന്നൊക്കെ വെയ്ലെനി നല്ലെ രണ്ടിസായി മഴ ഇങ്ങനെ പെയ്യല് ഒടങ്ങിട്ട് ഉം വീട്ടില് എ ഏ ഞാനും, ഹസ്ബൻറും, ഉമ്മയും, ഉപ്പയും അവിടാരിക്കണ്ട്?
ടെ ഹസ്ബൻ ഉമ്മ, ഉപ്പാ. രണ്ട് പെങ്ങമാര്.
ഉം ഉം പെങ്ങമാര്. ഇണ്ട്. കല്യാണം കഴിഞ്ഞ പോയി. ഉം. പിന്നെ രാത്രിയൊക്കെ ഫുഡൊക്കെ ആയോ, പിന്നെ ഒന്നായിട്ട് വെക്കല?
ഫുഡ് ഇണ്ട് ഇ ഇല്ലെങ്കി എന്തേലും കറിയാക്കണം.
ഏയ്. എന്നും ചോറ്ന്നാ കഴിക്കല്?
ചോ ചോറന്നെ കഴിക്കല്. ആഹ് ആഹ് ഉം
ഉ
എന്താ കറിന്താ സ്പെഷ്യൽ എന്തണ്ടായിനോ
പരിപ്പും തന്നെ കുമ്പള കറിരുന്ന
ഉം
അവിടെ എന്തായിരുന്നു ഉച്ചക്ക്
ആഹ് ഇവിടെ ഇനി ഓണത്തിന് ആഹ് ഉം ഒവിടെ പരിപ്പും കറിയും ഉണക്കമീനൊക്കെ ചെറിയ സ്ഥല കറി
ആഹ് അതാ പരിക്കും കറി നല്ല്യഇഷ്ട
ആഹ് ആഹ് ഏഹ്
പിന്നെ മോള് സൗണ്ട് ഉണ്ടാക്കുന്നത്
ആഹ് മോള് മോള്
ഏഹ് അവിടെ എങ്ങനെ മോൾക്ക് കളിക്കാനൊക്കെ കുട്ടികൾ ഉണ്ടോ
ആഹ് വണ്ട് വിശപ്പായിപോയി ഇല്ല ആരുല്ല ഉം
ഉം ട്രിപ്പൊക്കെ പോയയുണ്ടോ ട്രിപ്പൊക്കെ പോയീനോ ഏ എങ്ങനെ ഏഹ് ഫാമിലി ആയിട്ടാ പോയത് ഏഹ് ഏഹ്
നിങ്ങള് ട്രിപ്പൊക്കെ പോകലുണ്ടോ
ഇത്ര അടുത്തൊക്കെ പോകും ദൂരത്തൊക്കെ ഒന്നും പോവില്ല നിങ്ങള് എങ്ങനെ ലോങ് ട്രിപ്പ് ഒക്കെ പോകല്
ലോങ്ങ് ട്രിപ്പ് അങ്ങനെയല്ല ഇപ്പം മഴ ആയിട്ട് ടെയുംപോയി ഇല്ല അടുത്തെങ്ങാനും അങ്ങനെ പോയി കാണ്ട് വരും
ഉം ബീച്ചൊക്കെ ഉണ്ടോ അവിടെ അടുത്ത്
ആഹ് ആഹ് ബീച്ചൊക്കെ ഉണ്ട്
ഉം സുഖാണ് ഇപ്പം മഴയായകൊണ്ട് ബീച്ച് ക്ക് ക്കങ്ങനെ പോകാൻ കഴിയില്ലല്ലേ
ഉച്ചക്ക് പോകാരുന്ന് പക്ഷേ മഴയായി ക്കാരണെ എങ്ങോട്ട് പുറത്തിറങ്ങാൻ കഴിയില്ലല്ലോ പോകുന്നേയ് പിന്നെ കാറിൽ പോണം കാറ് ആ മോൾക്ക് അല്ലാണ്ട് ഇഷ്ടമല്ല ഓൾക്ക് ബുള്ളറ്റിൻമേൽ പോകാനാ ഇഷ്ടം
ഏ ഉം കുറെ ചെറിയത്തുള്ള ഇങ്ങനെ ദൂരത്തൊക്ക ബൈക്കുമ്മേ കൊ ണ്ടോമ്പളെ ചെറിയ അസുഖങ്ങളു വന്നിട്ടുണ്ടാവും ട്ടോ
ആന്നേ പെട്ടെന്ന് കഫക്കെട്ട് തൗ
ആ കാറ്റ് തട്ടുമ്പോ ദൂരത്ത് അക്കൊന്നും അങ്ങനെ പോവാൻ കയില്ല ബൈക്കുമ്മേലും ഉം
വേറെന്തകാൻ
ചെടി കളൊക്കെ കുയ് ചിടോ വീട്ടിലെ ചെടിയൊക്കെ കണ്ടോ
ഇല്ല ഉ ഉമ്മ എന്റെ വീട്ടിൽ ഉമ്മ അങ്ങനെ ഓരോന്നുണ്ടാക്കും പയറ് പിന്നെ മത്തനെ ബത്തൊക്കെ കയി ച്ചേ
ഇവിടെ എങ്ങനെ ഇങ്ങനിങ്ങണുണ്ടാവുന്ന സ്ഥലേക്കെ ലേമണ്ണി
ആ മവിടെ വീട്ടിലി നല്ല പെട്ടെന്ന് അതത് നമ്മള് ഈ എന്തോ ആയി കർത്താവു വെളുത്തതാങ്ങേ കണ്ട പച്ചക്കറിയൊക്കെ കോയി കായലൊക്കെ നട്ടു കയിഞ്ഞാ പെട്ട് ട്ടെന്നുണ്ടാവും അതെ മണ്ണ് മണ്ണാണ്
ഏ
കോറോണാ ടൈമില്ലാം നമ്മളിങ്ങനോരോരോ മന മള പ്ലെന്റെ അങ്ങനൊക്കെ ഇണ്ടാകും
ആ ആ ഇക്ര ഈ കൊറോണ ഭയങ്കരെ എല്ലാവരും നല്ല ഈ ആർട്ട് വർക്ക് ചെയ്യാ ക്കെണ്ടൊണ്ടാക്കിനോ
ആ ആ ഇങ്ങനൊക്കെ ആ ഉണ്ടാക്കി ഉണ്ടാക്കിരുന്ന നമ്മളാ ഓരോ ചില്ലിലോ ബോട്ടിലോ പൈന്റടിക്ക ഇങ്ങളൊക്കെ
ആ ആ അന്നൊക്കെ ശരിനിപ്പൊ വിനായ്ക്ക് നോക്കീല അന്നൊക്കെ ഫ്രീയാ അന്നു പിന്നെ ലോങ് ടേൺ ഇതൊക്കെ ആയോ ണ്ട് ഫ്രീ ആയിട്ട് ഇല്ലെക്കാരെ പൊറത്തൊക്കെ എ റങ്ങാതെ ഇക്കാവ അപ്പൊ ഈ വീട്ടിലെന്താല്ലേ അയ്മ കൂടും
ആഹ
ഉം അവിടെങ്ങനെ മയന്റെ മയന്റെ പ്രശ് നങ്ങളൊക്കെ ഉണ്ടാവേണ്ടൊ വെള്ളപ്പൊ
ഇല്ല ഇല്ല ആഹ അങ്ങനത്തെ സ്ഥലെന്നു അല്ല ആ പിന്നെ കൊറച്ച് മാറിക്കഴിഞ്ഞ അങ്ങനെ ഒരു കേക്കുലുണ്ട്
ആ ആ ആ